എന്തൊക്കെണ്ട് വിശേഷം സുഖല്ലേ
ആഹ് സുഖാണ്
മ് എങ്ങനെണ്ട് പിന്നെ
എന്താണ് സുഖല്ലേ
ആഹ് സുഖാണ് സുഖാണ്
ചായൊടി ചായൊടിച്ചോ??
ആഹ് ചായ കുടിച്ച് ഞാന്വ്ടെങ്ങനെ ഉപ്പാനായിറ്റ് ഹോസ്പിറ്റല്ലാണ് അപ്പൊ അവിടെന്ന് ചായ കടിയൊക്കെ ആയിറ്റ് വന്നപ്പോ അവിടന്നന്നെ കുടിച്ചു ഉപ്പാന്റെ
എന്താ ഉപ്പാക്ക്
ഇപ്പ ഏഹ് ഡയാലിസ് പേഷ്യന്റെനു അപ്പൊ ഡയാലിസ് ചെയ്യ്ണെ എടേലൂടെ ഒരു വെയ്യായി വന്നി റ്റ് ഇവടെ മിംസിൽ അഡ്മിറ്റാക്കിന്
ഗവൺമെന്റ്ന്നാണ് ഡയാലിസ് ചെയ്തീര്ന്നത് ഗവൺമെന്റ് ക്
ഏഹ്
അപ്പൊ അത് ഭയങ്കര ഒരു വെയ്യായി ശ്വാസം കിട്ടായി ആയ്ക്കാണ്ട് പെട്ടെന്ന് ആംബുലൻസ് ങ്ങട് കൊണ്ടന്നതാണ് ഇവിടാ അയ്‌സിലൊക്കെ അയേന്റെ ഷം കൊറവുണ്ട്
ആഹഹാ അപ്പൊ എന്താ എന്നിട്ട് ഇങ്ങളെ ഉള്ളൂ
ഞാന എന്റെ ഇമ്മണ്ട് ഞാന് ആങ്ങളാരുണ്ട് ാളണ്ട് അവരിപ്പോ പുറത്തു പോയതാണ് കുറചേരത്തിന് നമ്മളിവിടെ ആക്കുണ്ടായ പോലും ഇന്നലെ ഒറങ്ങിട്ട് മേ ഇല്ല ഇപ്പൊ ഞാൻ പറഞ്ഞതാണ് ഒരാളോട് പോയി ഉറങ്ങിക്കോളു
ആഹ് ആഹ്
പിന്നെ എന്തൊക്കെയുണ്ട് ഇന്ന് ആറ് വർഷയി ഡയാലിസ് ചെയ്തൊണ്ടിരിക്കാണ് ഭയങ്കര ബുദ്ധിമുട്ട്
അ ആറു വർഷോ?
ആറ് വർഷമായി ഡയലിസ് ചെയ്യണ്
ഹേ
അതാ പറയണത് നമ്മള് തടി നമ്മള് നോക്കിയാല ഞമ്മക്ക് നന്നന്ന് പറയും എല്ലാ ഭക്ഷണം ഭക്ഷണത്തിൻ്റെ ഇതൊക്കെൊന്ന കണ്ടട്രോളും ഇല്ല എൻ്റെപ്പൊക്കെ ഹോട്ടലായിരുന്നു. നല്ല ഭക്ഷണംക്കെ
അതെ
അപ്പം അതാ പറഞ്ഞത്
ആ.. ആ..
ഇപ്പൊ പിന്നെ ബുദ്ധിമുട്ട് മ് - കൊറെേ എടങ്ങാറായി കൊറെ അസുഖം വന്ന് അദ്യോക്കെ നമ്മൾ ഈ ബീഫ് അങ്ങനത്തെ ഭക്ഷണം അങ്ങനെയൊക്കെ എല്ലാം കഴിക്കായിരുന്നു ആദ്യം... ഇന്റെ പ്രഷറിണ്ടായിട്ട് പ്രഷറിന്റെ ഗുളികങ്ങനെ കുടിക്കും ഇൻണ്ടങ്കിലും ഇല്ലെങ്കിലും കുടിക്കു ക്കും
ആ.. ആ..
അതാണത് ഇങ്ങനെ ഓവറായി കിഡ്നിക്ക് ബാധിച്
യോ
ഉം.. ഉം.. പിന്നെ എന്തൊക്കെയുണ്ട്.
പിന്നൊക്കെ നല്ലയ്
ഉം മക്കളൊക്കെ?
ഒക്കെ അവിടെ ഇണ്ട്.. ഇന്ന് ക്ലാസ് ഇല്ലേയ്നല്ലോ ഇന്ന് ലി ഒയ്വല്ലേ
ശരിയാണ് ഞാന് എന്റെ മോക്ക്ന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അപ്പൊ എൻ എം എം എസിന്റെ ക്ലാസിലേക്ക് അവ അവളെ ഞാൻ കൊണ്ട് വിട്ട്ങ്ങാണ്ട് വേഗം വീട്ടിലെ ജോലിയൊക്കെ വേഗം കഴിച്ചണ്ട് പോകുന്നതാണ് ഹോസ്പിറ്റൽക് എല്ലാടത്തും വേണ്ട പാവല്ലേ നമ്മെ വീട്ടില് ഉമ്മ ഒറ്റൊക്കെ ആവുമ്പോ
ആ അതെ...
ഓടി പോന്നതാണ്.
ആഹ്..
പിന്നെ എന്തൊക്കെ
പിന്നെ എന്നന്നും ഞങ്ങള് നി ക്ക്വായിരക്കും.
ഇന്ന് ഞാന് നോക്കട്ടെ അവര്. ആങ്ങളാര്‌എന്താ പറയണനോക്കട്ടെ അവിടയും തന്നെ മക്കള് രണ്ടാളുംവീട്ടിലാണ്.
ഒറ്റക്
ആഹ ചെറുദിനായിട്ട് പോന്നതാണ്.
ആഹ
ഉ മറ്റേത് നമ്മള് ഒറ്റക്കാകുമ്പം മമ ക്ക് ഉം കുട്ടികക്കെ മ മദ്ര സുള്ളതുകൊണ്ടപക്ഷെ നമ്മക്ക് ബുദ്ധിമുട്ട് വന്നാ നിക്കും വേണ ഒരാൾത് നോക്കിട്ട് കാ മദ്രസൊക്കെ ബുദ്ധിമുട്ടൊക്കെണ്ടെങ്കി എന്തെങ്കില ക്കെ എങ്ങനെലൊക്കെ പോയ്ക്കോളും മ് പംമ് ചെൽപ്പം ന്ക്കും ഉപ്പാക്ക് വെല്ല്യ സുഖയിട്ടില്ലില്ല നാളെ ചെൽപ്പോ കൊണ്ടവാന്ന് പറഞ്ഞു് വീട്ട്ക്ക് എത്തിയാപ്ന്നെ മ്മക്ക് സമാധാ നെയ് ഉം ഉമ്മാക്കും വയ്യാത്ത ആളാണ് അതാണ് ഹോസ്പി റ്റല്ല്ങ്ങനെ നിർ താന് മാന് വെയ്യ ഉമ്മാക്ക് മുട്ട്ന് ഓപ്പറേഷൻ ചെയ്തതാ
ആഹ് ആ എന്തേനോ ഓപ്ര ഷംഎന്തേനോ? ആഹ അവിടെ ഇവിടെ വ ഉപ്പക്ക് അങ്ങനെ ന്റെ വാപ്പാക്ക് ഇപ്പക്കേ എന്താ അങ്ങനെ ഓപ കൃഷാ ന്നെട്ട് നടക്കാൻകഴിഞ്ഞിട്ടില്ല പിന്നെ
ആഹ മാറ്റിവെച്ചിട്ട് മൂന്നെണ്ണം ചെയ്ത് പിന്നെ ഞങ്ങള് പ്പാക്ക് ഇപ്പംഇൻഫെക്ഷൻ വന്ന് ഇൻഫെക്ഷൻ വന്ന കാരണം കൊണ്ട് പിന്നിം രണ്ടെട്ടം രണ്ടെണ്ണം ചെയ്തു ഒന്നത് തൊർന്ന്ട്ട് അഇൻ്റെ ഉള്ളിലൊരു ഇൻഫെക്ഷൻ പോവാനൊരു സാധനം വെച്ച്.
അതെടുത്ട്ട് പിന്നെ ഠ ഒന്നു കടെ മ് ഹ് സാധാ മുട്ട് ൻ്റെസ്റ്റീലിൻ്ത് വെച്ചു
യ്യോ വടെ ന്നെട്ട് വാപ്പ്പം അതാണ് മോല്യാരേന് ബേപ്പൂര് പിന്നെ അവിടെൊക്കെ നിർത്തി പോന്നതാ.
അഹ് അതെ അതെ ആ ഇപ്പം അങ്ങനെ മൂന്ന് പ്രാവശ്യം മാറ്റി വെച്ചിട്ട് ഇപ്പൊ നടക് ഇപ്പ നടക്ണ്ണ്ട് ക്ഷെ ന്നാലും നടത്തത്തിലൊരു ബുദ്ധിമുട്ടാണ്.
ആഹ അതെ
ങ്ങനവുമ്പോ ഞമ്മക്കൊര് തല്ലേ? ഏ നടക്കാനും ഇമ്മാനൊക്കെ ഇവിടെന്നും വന്ന് നിർത്താനൊന്നും വയ്യ താനും
ആഹ ആഹ
അപ്പൊ മമ്മഞ് രാത്രി ഒന്നും കാല്ങ്ങനെ തൂക്കിട്ട് കൂടുതല് ഇര്ക്കാ ൻ കയ്യുല അപ്പൊ അങ്ങനെ ഇര്ന്ന് ണ്ടെങ്കി കാല് വേദനായിട്ട്
നീരൊക്കെ ങ്ങട്ട് വന്നിട്ട് നടക്കാൻ പ്രയാസ.
ആഹ
ഓരോ ആ ഓ ഹോസ്പിറ്റൽ കേസന്നെ കൊറച്ചായിട്ട് ഇതന്നായിരുന്നു
ആഹ അഹ് അത്ണ്ടായ രപിന്നെ അങ്ങനെ അയി്മലന്നെ.
ആഹ പ്പാക്കും വെയ്യ മ്മക്കും? ക്കും വയ്യ രണ്ടു പേരായിട്ട് ഹോസ്പിറ്റലക്ക് നടത്തം തന്നെ
എ ങ്ങൾ ഒരു മോളെ ള്ളൂ?
ആഹ് മോളായിട്ട് ഞാൻ തന്നെ ള്ളോ പിന്നെ മൂന്നാംങ്ങളമാരാണ് അവരും തന്നെ ഓരോരുത്തും ഗൾഫില് രണ്ടാള് ഗൾഫില് ഒരാൾ നാട്ടില്, അപ്പൊ നാട്ടിലുള്ള ആളാണ് എല്ലാത്തിനും ഉണ്ടാവല്. ഓ ഒരാള് വന്നിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ രണ്ടാളും കൂടൊണ് ഇപ്പം.
ആഹ്ഹ മം
പിന്നെ എന്തൊക്കെയുണ്ട്? മം
എന്താ ആഹ് ചായക്കില്ല കടിയൊന്നും ഇണ്ടാക്കില്ല പക്ഷേല ഇന്ന് ബിസ്കറ്റ് കൊടുത്തു ബിസ്കറ്റ്
ആ അല്ല അവർക്ക് ഇസ്കൂള് ഇസ്കൂളുള്ള ടൈമിൽ അങ്ങനണല്ലോ. ഇസ്കൂള് ഇല്ലെങ്കിൽ പിന്നെ വീട്ടിലുണ്ടാവുംണ്ടാവില്ല.
ഉണ്ടാവും ഉണ്ടാവൂല്ല
ആഹ് അവരവിടെ ങ് കളിക്കാനൊക്കെ പോവും.
ഇപ്പം ഇവിടെ കാക്കാന്റെ വീട് അടിയിലാണ്. അങ്ങോട്ടും പോവും, ഇവിടെയാണ്, ഞാൻപ്പന്റെ വീട്ടിലാണ്. അപ്പം കാക്കാന്റെ വീട്ടില് അങ്ങോട്ടും പോകും ഒക്കെ പോവെ കളിക്കാന്. ഒക്കെ ഉം.
ഇവര് ഓലെ കുട്ടികളെ ഉപ്പ ഇവിടെ നാട് ട്ടിലില്ലേ ആ ആ ഒരു ഡ്രൈവറായിട്ട് പോവിണ്ട് ല്ലേ?
അല്ല പറഞ്
ആ അത് ശരി അത് ശരി ആ അത് ശരി. ഫർണിച്ചർ ഉണ്ടാക്കാണോ അല്ലെ
ആ ഉണ്ടാക്കിയാണ്ടേ ഓര്താണ് സ്വന്തായിട്ടാണ് ഉണ്ടാക്കി കൊ കൊടുക്കാണ്.
ആ അത് ശരി ഏ അങ്ങനെ മര
ആ മര ആഹ് വീട്ടിലുണ്ട് രണ്ട് പണിക്കാര് പിന്നെ പുറത്ത് പറമ്പിലായി ട്ട് അങ്ങനെ അവിടെയ്ണ്ട് ബംഗാളിസ് ഉണ്ടയില്ല്.
ആ അത് ശരി.
ഓര് ഉണ്ട് പണിക്ക്
ഊം
എന്താ സാനൊക്കെ ഉണ്ടാക്കിണ് അയിന്ൽ മരം എന്തൊക്കെ നമ്മള് ഈർ ഈർന്ന് സാനൊക്കെ എർ ക്കണം മില്ലിന്ന് ആ അങ്ങനെയൊക്കെയാണ്.
ഏ അത് ശരി അപ്പൊ അങ്ങനെ എന്താണ്? അവിടക്ക് അവിടെത്തന്നെ വെച്ചുണ്ടാക്കും?
ഉം അവിടെത്തന്നെ വെച്, ഷോപ്പ് കുന്നുംപുറാണ്. കുന്നുമ്പുറത്തക്ക് അങ്ങട്ട് ഉം കൊടുത്തയക്കും
എന്നിട്ട് അവിടുന്ന് എന്താണ് ങ ക വലിയ ഷോപ്പാ ചെറിയ അവിടുന്ന് എല്ലടത്തും കൊണ്ടോവലാണോ അല്ലെങ്കിൽ കട വിൽ വിൽക്കാനായിട്ട്
ആ അങ്ങട്ട് കൊടുക്കും അങ്ങട്ട് കൊടുക്കും പിന്നെ വേറെ സ്ഥലത്തക്കൊക്കെ കൊടുക്കലുണ്ട്.
ഏ ശരി
ആ പിന്നെ നമ്മള് ആ ഈ ഓർഡറിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും. എവിടക്ക് കുടരിക്കലിന് അങ്ങനെ ഒക്കെ ഓഡറിന് അനുസരിച്ച്
നിങ്ങക്ക് കൊറെ വിറകൊക്കെ കത്തിക്കാനുണ്ടാവും
കിട്ടും.
ഇല്ലേ? വിറകൊക്കെ അതന്നെ മതിയാവും ഉം ശരിയാണ്.
ഉം പിന്ന ഓലക്കൊടി, ഓലക്കൊടി പിന്നെ നമ്മൾ ഇണ്ടാക്കണല്ലോ
ആ അതന്തായി
കത്തിക്കണെ ഫസ്റ്റ്
ആ അഅ്ശരിയാണ്. ആ അതെ അതെ ആ ന്നാലും ഈ പറ നൻഞ്ഞത് നല്ല നല്ല കഷ്ണങ്ങൾ കിട്ടല്ലോ ഇങ്ങനെ
കഷ്ണങ്ങള് ആ നല്ല കഷ്ണങ്ങള് കിട്ടും
ആഹ ഇങ്ങൻതൊക്കെ നല്ല നല്ല പീസാള് ഉണ്ടാവും ചെറിയ പീസായി- നമുക്ക് കത്തിക്കാൻ എളുപ്പാണ് ആ ഇവിടൊക്കെ വിറകിനൊക്കെ ഞാനും കൊറേ ഞാ ഞങ്ങക്ക് ഇവിടെ വിറകിന്നട്ട് ഒരു വിറകരണ്ടായിരുന്നു. അത് കേടും വന്നിട്ട് നന്ഞ്ഞിട്ട് ങ്ങണ്ട് എല്ലാ വറകും നനഞ്ഞ്. എടങ്ങാറായി ഈ മഴ ഐക്കൂടെ സ്കൂളും മദ്രസൊക്കെ ക്ക ണ്ടാവുമ്പോ നമ്മുക്ക് ആ ടൈമിലും ടൈമിനാവും വേണം എല്ലം കൂടെ ഒരു കഥ ഏരുന്നു. ഇന്ന് എങ്ങനെ മഴണ്ടോടേ. ആഹ ഇവിടില്യ. നല്ല വെയിലാ.
ആഹ അതന്നെ. ആ ഇപ്പൊ ഒരു മൂഡലുണ്ട് ചെർതായിട്ട്. ഒരു മൂടലൊക്ക വെയിലായിരുന്നൊ.
അഅ് ശരി.
ഉം
പിന്നെ മോൾക്ക് പല്ല് വേദന. നെന്നിട്ട് മോള് ഒക്കത്ത് കേറിക്ക്ണ്.
ഏ
നല്ല പല്ല് മൊത്തം കേടാണ്. പ്പൊ നല്ല വേദനാണ് ആക്. ഉം എന്ത് പറഞ്ഞാലും കേക്കൂല മിഠായി തിന്നരുത്, അങ്ങനെ. പറഞ്ഞാലൊന്നും കേൾക്കൂലേയ്. കുട്യാള് ഓക്ക് നാലര. വയസ്സായി
ആഹ
നമ്മളീഈ എന്താണ് രാത്രിഒക്കെ നല്ലം ബ്രഷ് ചെയ്താല് ഒരു പൊത്തൊന്നും ണ്ടാവൂല
ആഹ അതെ
പറഞ്ഞാ കേക്കൂല ബ്രഷ് ചെയ്യാൻ പറഞ്ഞാല് അപ്പൊ എന്തെങ്കിലും ണ്ടാവും. പറയാനായിട്ട്. ഇമ്മാ ഇങ്ക ഓ ആസറും ഇവിടണ്ടല്ലോവിടെ പോയക്കെ. പിന്നെ കുട്ടിയ മോനാ മോള തായള്ളത് ചെറുത്.
ഏ ഏറ്റും ചെറുത് മോളാണ്. മറ്റേ രണ്ടും മോനാണ്. ഇല്ല, ഓൾക്ക് രണ്ടര ആവണള്ളൂ.
ഏ അത് ശരി, എങ്ങനെ വാഴ അതൊക്കെ കൃഷി ചെയണ. ഇപ്പൊ അവിടെ വീട്ടില്, വീട്ടില് വാഴൊക്കെ ഇണ്ടാ.
വാഴേ.. ആഹ്, അവിടെ പാടായിട്ടേയ് കം എന്താ.. ഇതായിട്ട് ഒക്കെണ്ട്. എന്തം കൗ കൗ.. മുങ്, തെങ്ങ് എല്ലാതും ഉണ്ട്. പാടനെ നമ്മള് പാടം, കൗങ്ങിന്റെ പാടം.
ആഹ് ആഹ് ആഹ് ആഹ് കൗങ്ങ് തോട്ടം. തോട്ടാവും. നല്ല നണുപ്പല്ലേ.
ആഹ്
വല്യ ചൂടൊന്നും ഇണ്ടാവൂലല്ലോ. ഞങ്ങളെ വീട്ടും തോട്ടത്തിലാണ് ന്നിട്ട് നല്ല ചെ റ്റിലും നല്ല കൗങ്ങും. പ്പൊ കൊറെക്കെ വീട് വെക്കാൻ വേണ്ടിട്ട് കുറേ വെട്ടി മാറ്റി. അങ്ങനെ കൊറെ വെട്ടി അങ്ങനെയൊക്കെ ആവുമ്പോ നമുക്ക്. സങ്കടാണ് എന്നാ എന്നാ ആയിക്കോട്ടെ ട്ടാ.
ആ എന്നാ ശരി.
കട്ട് ചെയ്തോളൂ.
ആഹ് ആഹ് എന്നാ ശരി.